ഹലോ, എന്ത വിശേഷം
സുഖായിട്ട് പോകുന്നു ഉച്ച റസ് യിരുന്നു ഇപ്പാണ്ട് എണീക്ക ഇനിയിപ്പോ നാലുമണി നാലരൊക്കെ ആവുമ്പോയേക്കും മ ക്കള് വെരാനായി അപ്പം എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ വിചാർച്ചങ്ങനെ എണീറ്റ് പോവാൻ നോക്കിയതാ
എന്താണ്ടാക്കാറ്
ആഹ് മക്കള് വരുമ്പോ എന്തേലൊക്കെ ചെറിയ മോക്കേ എന്തേലും മാണം മറ്റേ വല്യ ആള് പിന്നെ ഫുടൊക്കെ ചോറൊക്കെ കഴിക്കും ചെറിയ ആൾക്ക് ഇഞ്ഞിപ്പ എന്തെ ബ്രേ ട്ടോ അല്ലെങ്കില് പഴം എന്തെങ്കിലും വാട്ടിക്കൊടുക്കേ അങ്ങനെ എന്തെങ്കിലു ലൊക്കെ ചെയ്യാ വിചാരിച്ചങ്ങനെ നിക്കാണ് ഇവടെ രണ്ട് പഴണ്ട് അപ്പ അതൊന്ന് വാട്ടി നെയ്യിലൊക്കെ ഇട്ടാണ്ട്‌ വാട്ടട്ടേ വിജാർച്ച് തേങ്ങയൊക്കെ ഇട്ട് നിങ്ങളങ്ങനെ എന്തേലും ഇണ്ടാക്കല്ണ്ടോ?
ആഹ് ഞാന് മോ വരുമ്പോത്ത്ന് ഓന്റെ അതേ പോലെ ആഹ് അങ്ങനെപ്പം ഫുഡോന്നും കഴിക്കൂല അപ്പൊ പഴം വാട്ടി കഴിഞ്ഞാൽ അത് വേഗം തിന്നും
ആഹ് അത അതന്നെ എന്നാ പിന്നെ ആ ചായിം ചായ എന്തേലും കുട്ച്ചിട്ട് പിന്നെ പിന്നെ മഹ് രിപ്പൊക്കെ ആകുമ്പോ പിന്നെ ഫുഡ് കൊടുക്കും അപ്പയേക്ക് ആ കൊർച്ച് ടൈമൊന്ന് വെരുമ്പ തന്നെ നമ്മള് ചോറ് കൊടുക്കണ്ടല്ലോ വിജാർച്ചിട്ടെ
എട്ടക്ക
നിങ്ങളെങ്ങനെ അടുപ്പത്താണോ ഉണ്ടാക്കല് അല്ലെ ഗ്യാസ് മ്മലോ
എയ് നമ്മളെ അല്ല ഏ അല്ല ഈ ചോ ചോറൊക്കെ ആണെങ്കി നമ്മളട്പ്പത്ത്ണ്ടാ
ആണല്ലേ ആഹ് ആഹ് അത് ശെരി ഞങ്ങള് ഞാന് അടുപ്പൊക്കെ ഇണ്ടാക്കി വെ ണ്ട് പക്ഷെ അങ്ങനെ തെയ്യുന്നത് അങ്ങനെ മൂ കിട്ടീട്ടില്ല ഏ ഞാൻ ഫുള്ള് ഗ്യാസ് മലന്നെ ഗ്യാസ് കരന്റട്പ്പ് ഒക്കെ ഉള്ളോണ്ട് അങ്ങനെ അയ്മല് പോവലാ ഒന്നാമത് വീട്ടില് ആ ആളില്ലട്ടോ അപ്പൊ പിന്നെ തീ മുട്ടുന്ന മേത ഇതാവൂല അതുകൊണ്ടിങ്ങനെ ഗ്യാസ്മ്മലങ്ങനെ തീ ഗ്യാസിമ്മലന്നെപ്പൊ ഇങ്ങളീ വെറ കൊക്കെ എങ്ങൻന്താ വീട്ടിലിണ്ടോ
ആഹ് വെറക് ആഹ് നമു ക്ക് തൊടുണ്ട് അപ്പൊ തൊടൂന്ന് ഏ ഉമ്മു ഒക്കെ റെഡി ആക്കി കൊണ്ടുവരും കെറേ അങ്ങൻത്തെ വെറക് കളൊക്കെ ഇൻക്ക് പി ന്നെ അങ്ങൻത്തെ ജോലികളൊന്നും അറീല്ല അതായ തിങ്ങനെ ഏ അങ്ങനെ ആ അതായത് കൊത്താനും കൈക്കോട്ട് ഇട്ത്ത് കൊ കൊടാലി ഇടത്തേ കൊടാളി എടുത്ത് പൊട്ടിച്ച് ആഹ് ആഹ് കൊടാലി എ കുത്താനും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മട്ടൽ കറക്കന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ പണികളോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാണ് പക്ഷെ ഞാൻ പഠിച്ച
മൂട്ടാന അറിയ തീ മീനെ ഇങ്ങനെ കത്തിക്കാനൊക്കെ അറിയിക്കുംല്ലേ
തീ കത്തിക്കാാനൊക്കെ അറിയാം തീ അയ്ന് ഒണങ്ങിയ വിറകാണെങ്കി നമ്മളിത് വേഗം കത്തി പിടിക്കും ബാക്കി എനിക്ക് ആദ്യൊക്കെ വന്ന സ ത്ത് വന്നതിലൊന്നേ തീ മൂട്ടാനന്നെ അറിയില്ലായിന്ന് ഞാാന് ഭയങ്കര
ക്കുല്ലേ നമ്മക്ക് ഓക്ക് ഫസ്റ്റിലൊക്കെ തന്നെ നല്ല ഞാനിപ്പ കൊറേ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാപ്പം തീയിന്റെ അടുത്ത്ന്നാല് ഗ്യാസ്ന്നാവുമ്പ പിന്നെ അയാതി പ്രശ് നല്ലല്ലോ
ആഹ് ആഹ് ഗ്യാസാക്പ പിന്നെ പെട്ടെന്ന് കഴിയും ഗ്യാസ ആകുമ്പ എനിക്ക് തോന്ന ഇപ്പൊ വെറക് വെറക് ഇള്ളവർക്കാണെങ്കി കൊഴപ്പില്ല വെറക് വാങ്ങി ചിട്ട് റെഡിയാക്കണോല്ക്ക് അയ്ന്ങ്കാട്ടി അയനകാട്ടി നല്ലത് ഇത് തന്നെയാണ് എനിക്ക് തോന്നാ
ആഹ് വാങ്ങുന്നത് നമ്മള് ഈ ഗ്യാസു ഗ്യാസ് ഇപ്പ എന്ക്കൊരു മൂന്ന് മാ മൂന്നര മാസൊക്കെ എനിക്ക് കിട്ടൂട്ടോ ഇഞ്ഞിപ്പൊ ആയിമെ മൊത്തം ഗ്യാസ് പിന്നെ ചോറും എല്ലാം ഞാന് ഗ്യാസ് മേല് വെ കൂടായിട്ട് മൂന്നര മാസത്തില് കൂടുതല് എനിക്ക് ഗ്യാസ് കിട്ട് ട്ട്ന്നുണ്ടെ പിന്നെ അപ്പ നമ്മള് വെറക് എറക്കുമ്പോളും വേണ്ടേ വെറകിനായാലും വേണം നമുക്ക് എന്തായ്ലൊരു രണ്ടായിരം ആ ഒരു രീതില് എന്തായാലും വെറകിനും വേണ്ടി വരും ആഹ് അതെ ആഹ് പറഞ്ഞോ പറഞ്ഞോ ആഹ് കൊറച്ചേ ഇണ്ടാവുള്ളൂ അത് സത്യ അല്ലെ പിന്നെ ഞമ്മക്ക് സ്വന്തയിട്ട് ഞമ്മളെ തൊടിതൊക്കെ വേണം തൊടിന്ന് എടുക്കാനൊക്കെ വേണം അപ്പം ഞാനങ്ങനെന്ന് അങ്ങനെ തീയും മൂട്ടെല്ല് അപ്പ എന്റെ വീ ട്ടാരൊക്കെ വരുന്ന അങ്ങനെ ഒ അധിക ആൾക്കാരൊക്കെ ണ്ടാകുമ്പോ മാത്രം ചോറ് വെക്കും ചോറ് അടുപ്പത്ത് വെക്കും ബാക്കിയൊക്കെ കരണ്ടടുപ്പ് ഇതൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പ പിന്നെ ഗ്യാസ്സ്‌ നാലെ ഇതും കൂടീന് വേലയും കൂടീന്ന് നറിഞ്ഞേക്കാം
ഉം അതെ ഇപ്പൊ നല്ല വെലയാണല്ലോ ഇപ്പൊ അവിടെ ഇറാനിലോ അവിടെ എവിടെയോ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിട്ടെ ആ മിസൈല് ഒക്കെണ്ടായിട്ടെ മിസ് തേൽ പൊക്കും അതൊക്കെണ്ടായിട്ട് എല്ലോടുത്തും ഹാ എല്ലോടു ഗ്യാസ് സ് പറ്റ നിർത്തിച്ചിനിയല്ലോ ഇപ്പൊ കടകളിലെലാ യാലും ഫുഡിനൊക്കെ വെല കൂടിയില്ലെ ഇപ്പ ചെറിയ ചെറിയ എണ്ണക്കടികൾ ക്കയാണ് പന്ത്രണ്ട് ഇള്ളത് പതിനഞ്ച് ആയിട്ട്ണ്ട്
ആഹ് ഇപ്പൊ പിന്നെ ഗ്യാസിന് നല്ല ടൈറ്റ് ആണ് നല്ലെ കൊറെ ദിവസം മുന്നേ ബു ക്കെയ്യണം
ആഹ് അതെ ഒരു ഉം അയമ്പത് ദിവസം മുമ്പേ ഒര് രണ്ടു മാസം മുന്നേക്കെ ബുക്ക് ചെയ്യണ പണ്ടെ ക്കനാല് ഈ ഈ ആയ്ച്ച ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കില് ആഹ് അടുത്ത ആയ് ച്ച് വരുമ്പോക്കിനും സാധനം റെഡി ആവിന് ഇപ്പൊ അങ്ങനെയല്ല സാധനം കിട്ടാനില്ല
ആഹ് നാപത്തഞ്ച് ദിവസം മുന്നേ ബുക്കെയ്തിട്ട് അങ്ങനെ കിട്ടുള്ളൂ ഒരു കുറ്റി നറച്ചിട്ട് വീണ്ടും നാപത്തഞ്ച് ദിവസം ആവണംന്ന് തോന്നുന്നുണ്ട് പിന്നെ ബുക്കെയ്യണങ്കില് ആഹ് അപ്പൊ പെട്ടെ പെട്ടെന്ന് തീര്ന്ന ആവരൊക്കെ ആണെങ്കില് ബുദ്ധിമുട്ടാണ് വീണ്ടും കി ത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ
പിന്നെന്നാല് ഇപ്പൊ ഈ പാചകവാതങ്ങൾക്കൊക്കെ മറ്റേ ഈ കടകളില്ത്തെ വാത് ഓല്ക്ക് വേറെരു ഗ്യാസും കുറ്റിയാണല്ലെ ഒര് ര് നീലകളറല്ലെ ആഹ് അതിന് അതിനെത്രയാ ആയിരത്തിന്റെ കൂടുതല് വില കൂട്ടീണ് എന്നൊക്കെ പറയണണെ അതെക്കെ ഒരു ഓലെ ഓലെ ദിനം ബാധിക്കാണല്ലോ
ട്ടോൽ ഓല സാധനത്തിന്
ആഹ് ആഹ് പോലെ ആഹ് അതെ ഓ ഗ്യാസ് ചെലവാക്കണെനുള്ള ഒരു തുക ഒര് ഓൽ ഉണ്ടാക്കണ സാധനങ്ങൾക്ക് കിട്ടണ്ടേ
ആഹ് ന്റെ ഹസ് ഇങ്ങനെ പറയും എടക്ക് പറയും ഒന്ന് തീയ് മൂട്ടി നോക്കിയ ന്ന് പറയും വിറകിണ്ട് പക്ഷെ ഇങ്ങട്ട് പറഞ്ഞ പോലെ കൊ ങ്ങ് പാകാക്കി പാകാക്കിയിട്ടൊന്നുമില്ല വല്യയ വല്യയകഷ്ണങ്ങളാ അപ്പൊ അതൊക്കെ ഒന്ന് പാകാക്കണെ ആയി അയിനെനക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഐഡിയല്ലേ അതിനെ കുറിച്ച് ഇഞ്ഞിപ്പോ വാണെങ്കി കൊത്തി എന്തേലും ആവെല് കയിക്കും കാലിനൊക്കെ ഏകാരം അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ പറയും ആഹ് ഞങ്ങനെ പറയാ അത് റെഡി ആക്കിതന്നാലും ഞാൻ മ്മൂട്ടി കൊണ്ടന്നറിം ഞാൻ കത്തിച്ചോണ്ട് പറയും മ്മച്ചി നാള് നിന്നെന്ന് കുറച്ചൊക്കെ ആഹ അതെ കയ്യൂ അടുപ്പത്ത് വെക്കാനും വെച്ചാലും അതൊരു ബുദ്ധിമുട്ടല്ലെ വലിയതാണ് നല്ല മീ മില്ലിന്ന് കൊണ്ടന്ന അതേപോലെ കൊണ്ടുവന്നാവുന്നുണ്ട് പാകക്കാതെ ആഹ് പട്ടിക പോലത്തെ വിറകാണ് അതൊക്കെ ഒന്ന് പാക ആണ് ആഹ് ആഹ് കത്തും കത്തും പിന്നെ ഉം ഈ മയത്തൊക്കെയാണ് പിന്നിം പിൻ കത്താതെ നിക്കാ. പിന്നെ ഇന്റെ അടുപ്പെത്ത് ഇന്നെന്താ അറീലട്ടോ ഇങ്ങനൊരു കൊറേ ആയിട്ട്ങ്ങനെ ഉം തീയുട്ടിട്ടായിരിക്കും ആഹ് പെ ട്ടന്ന്ങ്ങണ്ട് കത്തി കിട്ടൂല. അതങ്ങനെ വേഗം കെടും പിന്നിം കത്തും അങ്ങനായോ ണ്ട്. അപ്പൊ ഇമ്മ ഇൻ്റെമ്മെങ്ങനെ പറിം
ഇപ്പ ഒര് ആ ഒരു ഭാഗ ഇപ്പ നല്ല ക്ലീനായി നി ക്കേക്കാരം. അട്പ്പങ്ങാന് കത്തിയാപിന്നെ പൊകട്ച്ചലും
ആഹ് ആഹ് അത അത് ശരിയാണ്. ആഹ് അത് ശരിയാണ് അവ ഇൻ്റെ ആലുവടുപ്പാണ്. സാധാട്പ്പാണ്. സാധാ അടുപ്പാണെങ്കില് നമക്ക് എന്തൂട അയ്ക്ക് ചെരട്ടിം ചെകിരി അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഇട. ഇതിപ്പ ചെരട്ടയൊന്നും പറ്റൂല. ചെരട്ട അത് ആഹ് അട് പിലോട്ട് ഇടര്ത് ന്ന് പറഞ്ഞേക്കാം. മറ്റേത് അമ്മക്ക് എന്തും വൽച്ച് വാരിടാം നല്ലോം ക പെട്ടെന്ന് കത്തും ചെയ്യുട്ടോ. ആഹ് അതെ ഇത് കത്തിയാല് കത്തി ശരിയായ ഇതിന് കൊഴപ്പല്ല്യ. പക്ഷെ കത്തി കിട്ടാൻ ഭയങ്കര പ്രയാസാ അത് ഇങ്ങട്ട് എൻ്റെ ഇൻ്റെ എത്ര ആയാലും ഇങ്ങണ്ട് ശരിയാവൂല ഞാനിങ്ങ ട്ട് ഇന്നാളിന്റെമ്മ ഇനി തീയുട്ടന്നീനി. ഇന്ന്ട്ടിമ്മിം കെറേ കാല കായാനേണ്ങ്ങട്ട് റെഡി ആയി വന്നത്. ഇൻക്കോന്ന് കൊറേ ആയിട്ടായിരിക്കും നമ്മള് ഫസ്റ്റായിട്ട് തീയ്യ്ടുമ്പോ അങ്ങനല്ലേ. അഹ്‌ങ്ങട്ട് റെഡി ആയി
നൊന്ന് അയ്നൊന്നും മൻസ്സിലാവണല്ലോ അടുപ്പിനായാലും കത്തി പിടി ക്കണന്ന്ള്ള ഒരു ചിന്താഗതിയൊക്കെ വെര്ണല്ലോ അപ്പൊ പിന്നെ കൊർച്ച് ടൈമെടുക്കും
ആ ആഹ് ശരിയാ. എവ്ടെന്നിട്ട് കുട്ടിയൊക്കെ എവ്ടേ ട്ടി, കുട്ടി, ഒറങ്ങൂലെ ഉച്ചക്കൊന്നും
ആഹ്, ഒറങ്ങുന്നില്ല. ഒറങ്ങിക്കെയ്ഞ്ഞാല് ആഹ്, ഭയങ്കര വൈകുന്നേരം ആവുമോ ഇൻക് വൈകുന്നേരം ഇൻക്ക് ക്ലാസ്സിന് പോവാണ്ട് ഞാൻ പിന്നെ അതിക ഒറക്കാറില്ല്യ
അഹ് അഹ്എന്തയ്യുവാ ക്ലാസ് എന്താ എന്താ വർക്കെയ്യുന്നുണ്ടോ
ഞാന് ചെറ്തായിട്ടൊരു ട്യൂഷനൊക്കെ എട്ക്ക്ന്ന്ണ്ട്
എങ്ങനെ ഓൺലൈനായിട്ടാ അല്ലെങ്കില് ഇങ്ങനെ
അല്ല പോയി എടുക്കും ഓഫ് ലൈനായിട്ട് അങ്ങനെ എടുക്കും അപ്പൊ പിന്നെ അവനെ ഒറക്കിക്കഴിഞ്ഞാല് വൈകുന്നേര അവന് ചായ കൊടുക്കാഞ്ഞാല് പിന്നെ അവന് അവനെ ന്നെ ഒര് ഒര് ദേഷ്യക്കെ ഏയ്ക്കാരം
അപ്പം ങ്ങട്ട് അവിടെ അടു ത്താണോ ഒരാളാ ള്ളെ അല്ലെങ്കില് വേറെ കെറേ കുട്ടിയൾ
രണ്ട് മൂന്നാലാൾക്കാര് ണ്ട് നമ്മള് ഏതാലും പോവല്ലേ അപ്പം പിന്നെ ഇങ്ങനെ എല്ലാര്ക്കു ഇട്ത്ത് പോരും
ആഹ് ആഹ് എങ്ങനെ ഇന്ന ഒരു സബ്ജ എല്ലാരും ഒരേ ക്ലാസ്ള്ള മക്കളാ
അല്ലല്ല ഓരോരുത്തരെ ഞാൻ ഓരോ മണിക്കൂറ് വെച്ച്ക്കേ എട്ക്കാറ് ആഹ് അപ്പൊ ഒരു നാലഞ്ച് മണിക്കൂറ് വർക്ക് നാലഞ്ച് മണിക്കൂറ്ണ്ടാവും ക്ലാസ് അപ്പൊ വീട്ടിലെത്താനൊര് ഏഹ് ഒര് ഒര് ഒര് ഒര് എട്ട് മണി ഒമ്പത് മണി ഒക്കാവും. അപ്പോതിനും ഞാന് പോവുമ്പതന്നെ മോന് പഠിപ്പിച്ച്കാണ്ടാ പോവല് അപ്പം പിന്നെ അവന്റെ കാര്യം കഴിയൊല്ലോ
ല്ലല്ല ഇപ്പം മ ക്കൊക്കെ സ്കൂള് ള്ളോണ്ട് വൈ
ആണേ അതെ അതെ അതെ അതെ അപ്പൊ ഞാന് ഇവന്റത് ആദ്യം കഴിച്ച് വെക്കും എന്നിട്ടാ അങ്ങട്ട് പോവുള്ളൂ
ആഹ് ആഹ് എന്തേലു
പിന്നെ വീട്ട് പോയിട്ട് നമ്മള് വ് അവൻ്റെ ഫുഡൊക്കെ ക്കെ ഇവിടെ എല്ലാരു ഇവിടെ ഉമ്മി ഉപ്പ യൊക്കെണ്ട് അവരൊക്കെ കൊട്ത്ത് അങ്ങനെ ഓനെ ഒര് വിധത്തിലും റെഡിയാക്കിണ്ടാവും
ആഹ് വീട്ടില് ആള്ണ്ടെങ്കി പിന്നെ പ്രശ്നല്ലല്ലോ ഓൽക്ക് കൊഴപ്പോ മക്കൾക്കൊന്നും പോകുമ്പോ അത് പ്രശ്നൊന്നുല്ലല്ലോ ഇങ്ങള് പോണൊക്കെ കാണലില്ലേ
ഇല്ല പോകുമ്പോ കൊഴപ്പൊന്നും ഇല്ല അപ്പോ ഇങ്ങനെ വീ ആഹ് ഓരും എല്ലാവരും സപ്പോർട്ട് ആയോണ്ട് നമ്മൾ എത്ര നേരം വൈകി വന്നാലും അവർക്ക് ഒര് കൊഴപ്പോല്ല അപ്പൊ അവര്
പാസാക്കി തരോ
അല്ലല്ല ഞാനൊര് വണ്ടി ഇണ്ട് അപ്പൊ സ്കൂട്ടി എടുത്ത് ഇങ്ങനെ പോകും
ആഹ് അതൊരു കാര്യായില്ലേ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചോണ്ട് ഡ്രൈവിങ് പഠിച്ചോണ്ടൊര് കാര്യായി ല്ലേ
ഇങ്ങക്ക് ണ്ടോ ലൈസൻസ്
ഇല്ലല്ല ഇൻക്ക് പഠിക്കണം ന്ന് നല്ല ആഗ്രഹം ഇണ്ട് ഞാൻ പഠിച്ചീല്ല ഒരു ധൈര്യം കിട്ടിയില്ല സ്കൂട്ടി ഇൻക്ക് സ്കൂട്ടി നേട്ടീലും കാ കാറ് പഠിക്കണം ന്നാ കാ അത് നോക്കണം ന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാ ഇൻകും ആഹ് കാറിന് ഭയങ്കര താല്പര്യം ന്റെ അനിയ ത്തിയള് പറയ് അൻക്ക് കാറ് പഠിച്ചുടെ ഓലൊക്കെ സ്കൂട്ടിയോട്ടും അപ്പൊ ഓ ൽക്ക് ഞാൻ കാറ് പഠിക്കണം ന്നാ ഇൻക്കും കാ കാറ് ഒര് ധൈര്യള്ള പോലെ പക്ഷെ സ്കൂട്ടി എന്തോ
കാറ് കാറൊര് സ്റ്റാൻഡേർഡ് ആണ് എങ്ങനെ യാൽ
സ്റ്റാൻഡേർഡ് ആണ് പിന്നെ ഇൻക്ക് സ്കൂട്ടി ഓട്ടിയാ ബാലൻസ് കിട്ടാത്ത പോലെ തോന്നും അങ്ങനെ വി സൈക്കളിന്റെ ഇതും ഇല്ല സൈക്കള് ചവിട്ടിയിട്ട്ള്ളതും ഇല്ല
നബോണ്ട് ആഹ് ആഹ്
അപ്പൊ ആഹ് ഒരു ധൈര്യക്കുറവ് ഇങ്ങനെയുണ്ട് കാറിന് പിന്നെ ആഹ് ഒരു പ്രശ്നം ഇല്ലല്ലോ വിചാരിച്ചിട്ടേ നോക്കണം ഏതായാലും എന്തെങ്കിെലക്കെ എന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ വിളിക്കണ്ട് ആഹ് ആഹ്